ഹലോ ഹലോ ആ സുഖം ത ഓഹ് സുഖം തെന്നെ സുഖം തെന്നെ ആഹ് ഞാനീ പെരല് തന്നെ ഇരിക്യാണ് വെർതിരിക്കാണ് ന്ന്പ്പ ഞാറഴ്ചൊക്കാണല്ലോ പിന്നെ ഓഫീസും കാര്യങ്ങളൊന്നുല്ല ലീവാണിം മൊത്തത്തില്ങ്ങനെ വെറുതേ ഇരിക്കുമ്പം വെർ തങ്ങനെ വാട്സപ്പൊക്കെ നോക്കുമ്പള് തന്റെ കോണ്ടാക്റ്റിംഗ് കണ്ടപ്പോ വെറുതൊന്ന് വിൾ നേർച്ചെണ് എന്താപ്പാടി പ്പാടിവടെ
എന്താ പാട് മഴടെ സീസണാണ് പൂര വെയിലാണ് ഇവടെക്കെ ഇപ്പോഴക്കെ രണ്ടായിരത്തി പയ് ട്ടൊക്കെങ്ങനെ ഞാന് ആലോയ്ചേനി
ശെരിക്കും ശെരിക്കും എന്തേനും മഴ ആ ടൈമിലൊക്കെ പെരും മഴേ വള്ളം കേറലും ആ ഒരു മുങ്ങലും പൊങ്ങലും മൊത്തത്തിൽ ഭയങ്കര തേനിതെയ്യാ ന്നാ ടൈമ് ജൂൺ ജൂലൈക്കെ വന്നാ അടിച്ച മഴേടെ ടൈംമ ല്ലേ ക്കും പ്പൊ ഒന്നാമത് കൊറെ കൊർച്ച് മരം വെട്ടലും കാര്യങ്ങളും അങ്ങനെ ദുരന്തക്കായിട്ട് മൊത്തത്തില് കാലാവസ്ഥ ഇങ്ങട്ട് നീങ്ങിക്കാണ് ഇപ്പം ഏ മയക്കാലത്ത് ഇപ്പ വേനലൊക്കെ വെരാന്ന് പറഞ്ഞാല് കാലാവസ്ഥ നല്ലോം നീങ്ങിക്ക് ണ് ഇനിയിപ്പോന്താണ് ഇനിപ്പോ ഓഗസ്റ്റൊക്കാകുമ്പള മയ തോടങ്ങാ പിന്നെ മ്മൾആ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ നല്ല മഴ അത്യാവശ്യം ങ്ങനെ പ താവല്ലോ മലയാളം മാസം അങ്ങ് ട്ട് ങ്ങനെ നീങ്ങ് ണ്ട് എന്താപ്പോ അവടെ പാട്
ബടിം തന്നെ അവസ്ഥ സംഗതി മഴേടൊക്കെ മാസങ്ങളാണ് പർഞ്ഞിട്ട് കാര്യല്ല ഇപ്പൊ കാലാവസ്ഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി ഹ് മഴ പെയ്യാതെ പ്പൊ എപ്പഴ മഴ പെയ്യാന്ന് പറയാൻ പറ്റൂല എല്ലാ വർഷവും വർഷത്തിലെല്ലാമാസ തും മഴ പ്രതീക്ഷിക്ക എപ്പ വാണെങ്കിലും പെയ്യ മഴ എപ്പോ വാണെങ്കിലും വെയിലും വെരാ ഇപ്പ അത് തിമൃത്ത് പെയ്യണ്ട ടൈമാണ് പക്ഷെ ഇന്ന്ട്ട് നോക്ക്യോക്ക ഏ കാലാവസ്ഥ വകുപ്പ് ങ്ങനെ മെസ്സേജ്ണ്ടാന്ന് ഓലെ ഏ ശെരി ക്ക് എത്രേ ശതമാനം മഴ വാണ്ട സമയാണ് ഇപ്പ അത് തീരല്ല ന്നാ വരൾച്ചണ്ടോ അതില്ല ആദ്യ കാൽത്ത മാരി അത്രക്ക് ഹ് ഉ വരൾ ചെല ഈ രണ്ടായിര്ത്തി പയ്ഞ്ച് റ്റു രണ്ടായിരത്തി പത്ത് രണ്ടായിര്ത്തി പത്ത് റ്റു ഒരു പതിനേഴ് ഈ കാലത്ത് ഈ ടൈമിൽ പർഞ്ഞാ അല്ല ഈ ഒരു സമയം ണ്ടാരുന്നു ഒരു ആറു മാസം ഏഴു മാസ കാലം പർഞ്ഞാ വയ് ങ്കര കൊടും വരൾച്ചേര്ന്നു തീര വള്ളല്ലാതെ എല്ലാം വറ്റി വരണ്ട ഒരവസ്ഥ ന്ന്ട്ട് അയ് ന് ശേഷം രണ്ടാര്ത്തി പതിനെട്ടിലാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏ ഹ് നല്ല മഴ ഏ എര്ട്ടിക്കെരട്ടിക്ക് മഴന്ന്ള്ള നെലക്ക് പെയ്തത് അത്‌ കേരളത്തെ നന്നായിട്ട് ബാധിച്ചു മെയിനായിട്ട് പൊഴ ഏരിയ ക്ക് ഈ താഴ്ന്ന ഭാഗങ്ങളൊക്കൊ ഏകദേശൊക്കൊ ഏകദേശം കേരളത്തിന്റെ ഭൂരിഭാഗം മുങ്ങി തോണ്ണ് എനിക്ക് ഞങ്ങളൊക്കെ എവിടെർഞ്ഞാല് പിന്നെ അത്യാവശ്യം ഉയര്ത്തിലാണ് അതുകൊണ്ട് വിഷയല്ലാ ന്നാലും കാര്യല്ലേ നമ്മക്ക് കര്ണ്ട് ഇല്ല ഒന്നുണ്ടാവൂല്ല സാധനങ്ങള് വര്ണങ്കി ഹ് ഈ പാലം ക്രോസെയ്യണം പാലം ഫുള്ള് വള്ളത്തിന്റെ അടിയിലാണ് ലൈൻകമ്പി വള്ളത്തിന്റെ അടിയിലാണ് എവിട്ക്കെങ്കിലും പോവാം ബസ്സില്ല വണ്ടി യൂസയ്യാ പറ്റൂല മൊത്തത്തില് ലോക്ക്ഡൗണ്ന്നർഞ്ഞാല് ശരിക്ക് സത്യംപർഞ്ഞാ അതേന്നു വല്ല തോണിയൊക്കെട്ത്ത് പോണ്ട അവസ്തേണ് ങ്ങളേയൊക്ക അവ്ടെ അഅന്നെല്ലേന്നു അങ്ങൻ തന്നല്ലേന്നു
ആ ശരിക്കും അതന്നെ പണ്ടക്ക പ്ലൈന് പറീനിം അത് കേരളംന്നർ ഞ്ഞാല് ഈ ഗോഡ്സ് കോം കണ്ട്രിയാണ് ഏത് വടെ എല്ലാ കാലാവസ്തിം മിതമായിട്ട് മാത്രേ വരുള്ളൂ അതോണ്ടാണ് കേരളത്ത്റിം എന്താണ് ഗോഡ്സോൻകൺഡ്രി ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നന്ന്ക്കൊ ഇങ്ങനെ പർഞ്ഞ്മ്മള്ങ്ങനെ അഹങ്കരിച്ചിനി ഒന്നാമതർഞ്ഞാലേ ഹും ഈ കേരളത്തിന്റെക്കെ മെയിനായിട്ട്ള്ള കാലാവസ്ഥക്കെ നിയന്ത്രിച്ചീന്നെച്ചാല് നമ്മളെ ഏ ഈ കർണാടകത്ത് യു യെസ് വെള് ച്ചംകേട്ത്തിട്ടുള്ള ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കേരളത്തിന്റെ കാലാവസ്ഥ മെയിനായിട്ട് നിയന്ത്രിക്കന്നത് അതിപ്പൊ കർണാടകന്ന് വര്ന്ന കാറ്റും മറ്റൊക്കെ നിയന്ത്രിക്ക്ണ ഈ കാടെള്ളൊണ്ട് അത്തരത്തില് നമ്മക്ക് പെട്ടന്ന് അതായത് ചൂട് കാലം വരുമ്പോ ഭയ്ങ്കര ചൂട് മ്മളറിയ നോർത്തിലക്കെങ്ങനെയാണല്ലോ ചൂട് വരുമ്പോ പെരുഞ്ജുടയ്ക്കാരം അവ്ടെ അതായത് നാൽപ്പത്താറ് ഡിഗ്രി അയ്മ്പ് ഡിഗ്രി ഒക്കെ പോണ സ്ഥലങ്ങളൊക്കെണ്ട് നോർത്തില് കേരളത്തില് ചൂട് വരുമ്പള് ഒരു മിതമായി ചൂടയ്ക്കാരം മഴ പെയ്താലും അങ്ങനെ ഓവറ് മഴ പെയ്യ അങ്ങൻതെ സംബവങ്ങക്ക് ഇല്ലായിരുന്നു അപ്പൊ ആകൊണ്ട് തന്നാണ് ഈ ഗോട്സംകൺഡ്രിന്നൊക്കെപർ ഞ്ഞീനത് അതിവ്ട് ഈ കാടളൊക്കയ് കാടും കുന്നും അതായത് നമ്മളെ ഈ വയനാടിന്റെ പാടുള്ള പെട് ഭൂമിയൊക്കെണ്ടല്ലോ ആ സാനൊക്കെ ഈ കർണാടകന്ന് വര്ന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കത്യാവശ്യം തടുത്ത് നിർത്തിട്ട് ഈ വെസ്റ്റേംഗിഡ് സിന്റെ കാര്ണം കൊണ്ടന്നെ കേരളം നല്ലൊരു മിതമായിട്ട്ള്ള കാലാവസ്ഥനെ മാത്രം കയിഞ്ഞു പോയിക്കൊണ്ട്ന്ന സംസ്ഥാനേഞ്ഞ് ഇപ്പപ്പോ ന്താ ന്താ ച്ചാല് ഒന്നാമത്ച്ചാല് ഈ ദുരന്തങ്ങൾക്കൊക്കെ മെയിൻ കാരണം ന്താർഞ്ഞാല് മര ഈ മല തൊരക്ക ഓലെ മരം വെട്ടാ ഇതൊക്കെതന്നേണ് കാര്ണം മല തൊര്ന്നോണ്ട് വടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് പർഞ്ഞ്ട്ട് ഈ ഇള്ള നാച്ചുറം കൂടെ നശിപ്പിച്ചാണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് കൊണ്ടര്ണത് അപ്പോ ആ വിഷയത്തില്ന്നർഞ്ഞാല് പ്രത്യേകിച്ച് ഗവൺമെന്റൊക്കെ പ്രതേകം ശ്രദ്ധിക്കേണ്ട വിഷയം കൂടാണത് അപ്പോ അത്തരത്തില് ങ്ങനെ ഇങ്ങനെ ഇങ്ങ ഏ സംഗതി ചെയ്യുമ്പള് അന്താറയാ അത് പ്രകൃതിക്ക് അൻ പ്രതികൂലായിട്ട് ബാധികുന്ന് നമ്മക്ക് ഒറപ്പാണ് കാരണം മ്മക്കറിയാല ഈ മഴ ഓവർ മഴ പെയ്താലും നമ്മൾ ക്കറിയാം കേരളത്തില് പ്പോ കൊറേ കാലംവള്ളം ഓ എങ്കാരിന്ന് ന്തച്ചാല് വല്ലാത മഴ പെയ്യുമ്പന്താവും ഈ കുന്ന്കള് എന്തെയ്യും വെള്ളം കുടിച്ചു വെക്കു ന്നാണ് കു വെള്ളം പിടിച്ചു വെക്കുന്നതാണ് നമ്മള് പറയും ഈ മഴകളാണ് ഈ ഭൂമിന്റെ ആണീന്ന് പറയല്ലോ അതെ പോൽതന്നെ കുന്നാള്ന്താക്കും വള്ളം പിടിചെക്കും അതുപോലെ മരങ്ങളന്തേയ്യും വളം നല്ല രീതീല് നമുക്ക് നല്ല ഒക്സിജനും പ്രകൃതി അത്യാവശ്യത്തിന് നല്ലരീതിയില്ള്ള അയമ്മളെ വായും കാര്യങ്ങളൊക്കെ ശുദ്ധിയാക്കട്ടീന്നെ കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിലുള്ള സംഗതികളെ നമ്മള് നശിപ്പിച്ചൊണ്ടിരിക്ണ് എ അതമ്മക്ക് ജി മര്യായ്ക്ക് ജീവിക്കാന്ള്ള സാധനാണ് നമ്മളന്നെ ഇല്ലാണ്ടാക്ക്ണത് അപ്പൊ പിന്നെന്താ ഏ ആ ഒരു സംഗതിച്ചാല് ഇ വളരെ മര പെര ക്ക അവ്പോലെ മരം വെട്ടാ ഇത്തരത്തിൽ വരുമ്പോ അത്തരം പരിപാടി ചെയ്യുമ്പോഴെന്താവ്ണത് ഇങ്ങനെ കാട് നശിപ്പിക്കലും കാര്യൊക്കെ വരുമ്പള് ആ അമ്മക്ക്ന്നെ പ്രതികൂലായിട്ട് ബാധിക്ക്ണ വിഷയങ്ങളെന്നെവരും അപ്പൊ ആ ഒരു പ്രശ്നം വരുമ്പം ആ മ്മള് ചിന്തിക്ണില്ല ഈ ചെയ്യുന്ന ആൾക്കാര് ചിന്തിക്ണില്ല ആ ചിന്തിക്കാതെ നമ്മള് ചെയ് പിന്നെന്താ ഒറപ്പാണ് ഇത്തരം അപകടങ്ങളും അല്ലെങ്കില് ഈ പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും നമ്മളെ തേടിയെത്തുന്നുള്ളത് ഒറപ്പാണ് സുനാമിയായാലും മറ്റെന്തായാലും അപ്പൊ അയ് ചിന്തിക്കാതെ അമ്മള് ചെയ്യ്ണ കാരണം നമ്മളന്നെ നമ്മക്ക് വേണ്ടി വിപത്ത് വിളിച്ചു വരുത്താണ് അന്നപോൽത്താണ് നമ്മള് ശരിക്കും ഇവിടെ ചെയ്തോണ്ട്ക്ണത് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധി ക്കണം എന്തയ്യാ നമ്മുക്ക് ഒന്നൂടെ സെറ്റപ്പായി നിക്കാ
ശരിയാണ് ഇങ്ങള് പറഞ്ഞത് പിന്നേ പ്പഞാൻ തിന് കൊർച്ച് മുമ്പ്ഏ ഏർ റിപ്പോർ ട്ടന്നാണു മറ്റേ ഗാർഗില് ഗാർസിൽ ഫുഡാ അതായത് മറ്റേ ന മ്മളെ രണ്ടായിര്ത്തി പതിനെട്ട് രണ്ടായി ത്തിരുവത് ആങ്ങ്നെ കൊറേ ഏഹ് പ്രളയും പ്രകൃതി ദുരന്തങ്ങളും ഇന്ന സ് സല ത്ത്ങ്ങനണ്ടാവും ഏഹ് അയിന് ഇതൊക്കേണ് ഇതിന് കാരണന്നൊക്കെ ഏഹ് പ്രഡിക്ടെയ്യുന്നൊരു ചങ്ങായി ഗാർഗില്ന്നാ തോന്ണു എന്താലും മൂ പ്പര് മരിച്ചു ഏഹ് അ ആള അവസാനം പ്രഡിക്ടെയ്തീര്ന്ന അഹ് ആണ് മറ്റേ രണ്ടായിരത്തി ഇര്‌വത്താറ്ല് കേരളത്തില് നല്ലൊരു പ്രളയം ഇണ്ടാവാന്ല്ലെ ചാൻസ്ണ്ട് ക്ഷേ നോക്കുമ്പോ നല്ല വെയിലാണ് ന്നാ ചെലോടത്ത് മിന്നൽ പ്രളയം വര്ന്ണ്ട് ഇന്ന ലെ മിഞ്ഞാന്നൊക്കെ എവിടെക്കേ ഉരുള് പൊ ടീമ് നല്ല പൊഴേക്കൂടെവാ ആഹ് വള്ളം വരനൊണ്ട് അപ്പൊ അയിന് ആഹ് മഴ പെയ്തപ്പോ ഹെവി മഴേണ് ഏഹ് നല്ല മഴേണ് പെയ്യുന്നത് അഹ് മലയോര്‌ത്ത്ക്കാച്ചെങ്ങി നമ്മള ഇവ്ടത്തെ പ്രദേശ്ത്തേക്കാളും നല്ലൊം കൂടുതല് പെയ്യും അവ്ടെ ആകെതാവും ഇതിനൊക്കെ മെയിൻ കാരണം ആലോയിച്ചാ നമ്മളനേണ് ഏഹ് നമ്മള് സ്ഥലം അടിപൊളിയാക്കാമാണ്ടീട്ട് പുതിയ സ്ഥാപനങ്ങള് തൊട്ക്കാ മാണ്ടീട്ട് ഏഹ് പുതിയെ ആഹ് മറ്റേ മലയാളക്ക ഇപ്പന്റെ നാടിന്റെ അട് ത്തന്നെ ഇപ്പൊ അതിപ്പോ ഗവൺമെന്റ്ന്ന് അനുവദിച്ച് നൽകീകാന്ട്ടോ എന്തിന്റെ കീഴിലാണ്ന്ന് അറീയില്ലാ. കാരണം എമ്മാരി വെല്ല്യാ മലാച്ച്ട്ടാന്നറിയോ ഒരാണി കറക്റ്റ് ഒരു വല്ല്യൊരു കുന്ന് ആ കുന്നിന്റെ എത്രേ ഏഹ് ആഹ് ദ്ന്നാണ് മണ്ണെട്ക്ക്ണത് അത് ഫുള്ള് ഒയിവാക്കാൻ ഇല്ലെ നെലേലാണ് ന്ന്ട്ടും ഇപ്പറ്ത്തെ സൈഡില് നമ്മക്ക് വല്ല്യേ പാ ഓഹ് ഓഹ് ജയില് ഇരുന്നൂറ് ആൾക്കില്ലെ ജയിലും വെര്നുണ്ടോന്ന്ണു. ഏഹ് അങ്ങന് ത്ത അയിന്ല്ലെ മതിലൊക്കെ കെട്ടിയെച്ച്ക്ണു അയി ട്ട് അഹ് ന്നാലും അഹ് ജയ് ന് വേണ്ടീട്ടാച്ചെങ്കിലും ത്രരക്ക് ഗവൺമെൻ്റൊര് ഇങ്ങനെ ക്രൂരത ചെയ്യണം ന്ന് ആലോ ക്ക്ണില്ലാന്ന്. പിന്നെ മറ്റൊരു സാധ്യതന്ന്ള്ളത് വേറെ സ്ഥലങ്ങള് തെരഞ്ഞെടുക്ക ഇത് അതൊന്നല്ല ഇത് കറക്റ്റ് ഇപ്പോ ആ ഭാഗത്ത് ആ ഏരിയേല് അത്യാവശ്യം നല്ല പൊങ്ങി നിക്ക്ണ ഒരു മലാ ന്ന് പറയാൻ നിക്ക്ണ സ്ഥലം അത് മാത്രള്ളൂ അത് മാത്ര ഇബല് ഹലോ ഹലോ
ഹലോ ആ പറഞ്ഞോ
തെരഞ്ഞെടുത്തിട്ട് അയിനു ഒഴിവാക്കാന്നില്ലതാ. പിന്നെ മരം വെട് വെട്ടാ. പിന്നെ പ് ഈ നാട്ടി കൂട്യൊക്കെ പമ്പും ഷോപ്പൊക്കെ വര്നത് പാടങ്ങൾ നെകത്തീട്ടാ. വള്ളങ്ങക്ക് വള്ളങ്ങള് കലരസ് സ്ഥത്താലല്ല ഫുള്ള് നെകത്താണ് പിന്നെ അപ്പോൾ നല്ല മഴ വരുമ്പോ വരുവെള്ളം എവിടുക്കുവെണെങ്കിലും വരാം പുഴകളില വെച്ചങ്കിൽ പുഴകളിൽ ആദ്യം ആദ്യൊക്കെ മണ് മണൽ വാര ശരിക്കും മണൽ വാരണത് നല്ലതാണ് ന്നെനി തോന്നുന്നത് കാരണം മണല് അമിതമായിട്ട് അമിതമായിട്ട് ആരും ചെയ്യരുത് ഏ ഒരു അതിനൊരു ലിമിറ്റ് വെക്കണം എല്ലാത്തിനൊന്ന് മെയിന്റെറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെന് ഒരു ലിമിറ്റ് വെച്ച് വെച്ചെങ്കിൽ ചിലപ്പോ നമുക്ക് ഇതിനൊക്കെ തടഞ്ഞു നിർത്താം അമിതമായിട്ടും മണല് വന്നു കൂമ്പാരമാകുമ്പോൾ പിന്നെ വ വെള്ളം അതിന്റെ മുകളിൽ കൂടെ വരുന്നത്. അപ്പൊ സുഖമായിട്ട് ഒരു മഴ രണ്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും പിന്നെ പാലം നിറയുക. മഴ വെള്ളം പോവാൻ സ്ഥലമില്ല അടക്കില്ലല്ലോ ആഴമില്ലല്ലോ ഫുള്ള് മണലായ് കൊണ്ട് അങ്ങനത്തൊരവസ് തണുപ്പല്ലത്.
ശരിക്കും ശരിക്കും കാരണം എന്നാ വെച്ചാലീ കേറുമ്പോ തന്നെ എന്ത് കാടുകൾ അത്യാവശ്യം വെട്ടിനശിപ്പിക്കണ്ട അത്യാവശ്യം തുടങ്ങിയ അത് പമ്പ് ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടാക്കി ഫ്ളാറ്റ് ഉണ്ടാക്കാന കാടുകൾ അത്യാവശ്യം വെട്ടശിപ്പിക്കുന്നുണ്ട് ആകെ ബാക്കിയുള്ള മലകളാണ്. മലകളെല്ലാം തൊട്ടിട്ടില്ല പോലും. എന്നാൽ ഇപ്പൊ ഈ അടുത്തതാ വയനാട് എന്താ വയനാടിന്റെ മല പരന്നാനടിയിൽ കൂടെ എന്തുണ്ടാക്കാന് തുരങ്കപാത ഉണ്ടാക്കണം കൂടെ റെയിൽവേ നടത്തണം അങ്ങനെ കുറേ പ്ലാൻ വെച്ചിട്ട് പദ്ധതി വെച്ചിട്ട് ഇണ്ടാക്കണ്ട് അങ്ങനത്തെ കുറെ പ്ലാനുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് കുറേ ടീം അപ്പോ അതും കൂടൊന്ന് കാരണം മഴയും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പ മഴരിക്കും വയനാടിന്റെ അടി തുരങ്കം ഉണ്ടാകിയപ്പോ എന്താ ആൾക്കാർക്ക് ഉപകാരമല്ലേ ഒറ്റടിക്കാണ്ട് നേരണ്ട് തകർന്നാണ് പോകുന്നേ നേരെ ആ ജില്ല മൊത്തം തകരുന്ന അത്യാവശ്യം ഒരു ഭീഷണി നേരിടുന്ന സംഗതി കൂടെയാണ് എന്ത് ഈ ഒരു സംഗതിയാണത്. നമ്മള് അത് മാനേജ് ഇയതായത് അവൻ നോ ക്കാതുണ്ടാവും ഏ ഉം ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അത്തരത്തിൽ തീരെ ഒരു എന്താ പറയ ഒര് കാര്യങ്ങള് അത് പ്രകൃതിക്ക് എന്ത് സംഭവിക്കും ആൾക്കാരെ മനുഷ്യമാരുടെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അത് പ്രകൃതിക്ക് എത്രത്തോളം പ്രതികൂലമായി ബാധിക് നമ്മളുണ്ടാക്കണം ചിന്തിക്കണം ഇല്ലേ ഇത് പ്രശ്നം തന്നെയാണ് അങ്ങനങ്ങോട്ടു നോക്കിയിട്ട് മാത്രമേ നാമ്മെന്ത് ചെയ്യാനും പാടുള്ളൂ ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ ഇടപെടാൻ പാടുള്ളൂന്നതാണ്.
ഡെവലപ്പ് ആകാം പക്ഷെ അത് മനുഷ്യന്മാര് ഏ ജനറേഷൻ ഭക്ഷണത്തില് സ്പീഡില് ഡെവലപ്പ്ണ്ടാവണ്ട് അത് ശരിയാണ് പക്ഷെ പ്രകൃതി എങ്ങനെ നോക്കുണു അതിന്റെ ഇമ്പാക്ട് എങ്ങനെ വരുന്നുന്ന് അപ്പോ അയിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇപ്പോ നമ്മ രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണുന്നത് തലങ്ങും വലങ്ങും ഓരോ ഭാഗത്ത് ഓരോ ദുരന്തങ്ങള് ഏ
എനിക്ക് മറ്റേപ്പടുത്തെക്ക് ചുമതല ചൂരൽമാനേജ്മെൻറ് തന്നെയാ ഇടപ്പടുത്തിയെ വയനാട്ടില് ആ അതൊക്കെ എന്നിട്ട് നോക്കിട്ടലെ പിന്നെ ഇനിയാ വയനാടിനോട് അടുപ്പം തെരക്കാന്നെ അങ്ങനെ ഓരാ നമ്മൾ പ്രകൃതിക്കത ഇതൊരോ സൈഡെഫക്റ്റ് ഉണ്ടാകുന്നോന്ന് നോക്കിയിട്ടു തന്നെയാണ് ഇത്തരം ഡവലപ്പ്മെന്റ്
വികസനങ്ങളും ഡെവലപ്പ് ഉണ്ടാക്കേണ്ടത് എന്തായാലും പിന്നീട്
ആ അതന്നെ ശരി ശരി പിന്നെ അതെ ഇനി സംസാരിക്കാം.
ഓക്കെ എന്നാ